ഹലോ എന്തുവാ പരിപാടി ആ കേക്കുന്നുണ്ട് എന്തുവാ പരിപാടി
കുട്ടിക്ക് മുട്ടായി എടുക്ക ഇപ്പൊ കടയിൽ പോയി വന്ന
ചായ വാങ്ങിച്ചു കൊടുക്കുവാണോ
ഉം ഭയങ്കര കുറുമ്പിയാണ് എപ്പളാ പറയണ അപ്പ വാങ്ങണം.
ഓ നമ്മളല്ലാം അങ്ങ് വാശിക്ക് നിക്കരുത്. ഇടക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം പിള്ളേരല്ലേ.
ആഹ ഇവിടെ പിന്നെ എപ്പഴും അങ്ങനെതന്നെയാണ്. ആ അടുത്തനാണ് അതൊണ്ടാണ്.
ആ അതുകൊണ്ടപ്പോ നമ്മുക്ക് എപ്പഴും മേടിച്ചു കൊടുക്കണല്ലോ.
ആ ആദ്യം നിന്ന അടുത്ത് കൊറ ദൂരം പോയിരണം അപ്പോ. പിന്നെ വാങ്ങിക്കൊടുക്കാൻ കഴൂല
ആഹ ഇതിപ്പോ അടുത്തായത കൊണ്ട് കൊഴപ്പമില്ല ആഹ എപ്പോഴും പറയുമ്പപ്പോ ആയനിക്ക് ആയനിക്കുണ്ട് ഒരു മോളുണ്ട്.
കാരിയണഒച്ചേക്കിണ്ട്‌ ത്രായി.
ഇപ്പൊ ഒന്നാം ക്ലാസ്ൽ പഠിക്കുന്നു
ഇത് പഠിത്തൊക്കെ കഴിഞ്ഞോ കുട്ടീന്റെ
ഇല്ലലലല.
നളല്ലേ ഇനി ലീവൊക്കെ കഴിഞ്ഞ സ്കൂളില്
ആഹ നാളെയണ്ട് ആ നാളെയ ഉണ്ട് പോണം ഉം. അങ്ങനാണ് എന്തയ്യ മഴയുണ്ടോ അവിടെ.
മഴ ഉച്ച വില പെയ്തു
ആണോ പിന്നെ കൊഴപ്പമില്ലായിരുന്നല്ലേ
ഇല്ല പിന്നെ കൊഴപ്പൊന്നില്ല അവിടെ
ആഹ അമ്മടെ ഇവിടെ മഴയായിരുന്നരാവിലെയൊക്കെ പിന്നെ ഉച്ച കഴിഞ്ഞ് മഴയുണ്ടായിരുന്നു ഒരു വൈകി. ട്ട് പിന്നെ കാറ്റായിരുന്നു ഭയങ്കര
ഉഹ
ട്ടുണ്ടായിരുന്നു ഉം.
വീട്ടിലാരൊക്കെ
ആ വീട്ടില് അച്ഛനും അമ്മ ഒക്കെുണ്ട് ഉം. ഇല്ല ആ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു ഞങ്ങനേരത്തേകഴിക്കും ഇവിടെ.
ആ ആ എന്നിട്ട് ഇല്ല ടൈം കാണോ
ഓ ഓ ഞായറാഴ്ചായിട്ട് എന്തുവാ സ്പെഷ്യല്.
ഞങ്ങൾക്ക് സ്പെഷ്യല് വെള്ളിയായ്ച്ചാണ്. വെള്ളിയാഴ്ച സ്പെഷ്യലിണ്ട് ഞായറാഴ്ചല്ലാ.
ആണല്ലേ ആഹ ഞങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ ഒന്നുംല്ല ന്ന ന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു അങ്ങനെ പിന്നെ അമ്മൾ കല്യാണത്തിന് പോയി സദ്യയൊക്കെ കഴിച്ച്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ചില്ലായിട്ട വ ഉം സദ്യ കയ്ച്ചു. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ട ആഹ എനിക്ക് ഭയങ്കര ഇഷ്ട സദ്യ
ഉം സദ്യക് സദ്യ ഉള്ളത് കല്യാണത്തിനാണേ ഞാൻ പോവും അല്ലാതെ ഓണത്തിനും പോവും അടുത്തുകൂടെ. ഭയങ്കര ഇഷ്ടാ ഞമ്മള് ബിരിയാണി നെയച്ചോറ അയന്ക്കാഷ്ടം നാടൻ ഫുഡാ.
ആൻ സദ്യക്കരിതാണല്ലോ. സദ്യക്ക് ഒരു നമുക്ക് സദ്യയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടംന്ന് തോന്നുന്നു നമ്മൾ എത്ര ബിരിയാണിയ ചിക്കനും ഒക്കെ കഴിച്ച വച്ചാലും സദ്യയോട് നമുക്കൊരു ഒരു സാഗ്രക ആമായിരിക്കുവല്ലോ ഉ
കൊറച്ച മുന്നൊക്കെ ഫുള്ള് നമ്മൾ നാടൻ ഭക്ഷണേനു പിന്നെ എന്തായി അന്ന് പ്ലേരൊക്ക ഉള്ളൂ ബിരിയാണി നെയ്ച്ചോറെ കിട്ടുള്ളൂ ഇപ്പൊ നേരെ തിരിച്ചാ.
ആഹ ആ ഇപ്പൊ ഇപ്പ നമുക്ക്ീ ആ ഓ മുക്ക് വീട്ടിലിടക്ക് ചെയ്ത് നോക്കാലോ കുക്ക് ചെയ്യുന്ന ഇഷ്ടണോ.
ആഹ് ഒരുപാട് ഇഷ്ടം വീട്ടില് ഞങ്ങൾ ചെയ്യലണ്ട് പക്ഷെ ന്നാ. ആ സാമ്പാറിന്റെ രുചി എത്ര ഞങ്ങള് വെച്ചാലും കിട്ടൂല
ആഹ നമുക്കപ്പ ചേർത്ത സമയം കിട്ടത്തില്ല ആഹ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കാല്ലോ സദ്യൊക്കെ ആവുമ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ആ
അവിയലൊക്കെ ഇടക്ക് ഇണ്ടാക്കും അവിയലൊക്കെ ഉണ്ടാക്കും പക്ഷെ ബാക്കിയുള്ള. കൂട്ട കറി അത് ഇതൊക്കെ ആ ഓണത്തിന് കിട്ടണ പോലെ ആ സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല
അതെ നമ്മളിപ്പോ കടയിൽ പോയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയോ കഴിക്കുന്ന ടേസ്റ്റ്. പക്ഷെ നമ്മൾെന്തായാലും വീട്ടിൽ ഉണ്ടാക്കുമ്പോ അത് കിട്ടത്തില്ല
ആഹ് ഇനിയിപ്പോ അടുത്തുള്ള ഇന്ദുസിന്റെ വീടാണ് അവിടെ. ക്കല്ല സൂപ്പറായികാരണം പക്ഷെ ഞമ്മക്കത്ഇ ണ്ടാക്കാൻ കയ്യൂല.
ആ അത്രയും അങ്ങ് ഇതാവത്തില്ല.
അതിന്റെ അടുത്ത് കിടത്തൂല അങ്ങനെയൊക്കെ എന്തായാലും പിന്നെ പായസൊക്കെ അതൊക്കെ പിന്നെ നമുക്ക് ബിരിയാണി പായസം അതൊക്കെ പിന്നെ നമ്മള് പുറത്തു പോയി കഴിക്കന്റെ ടേസ്റ്റില് നമുക്ക് ഉണ്ടാക്കും
ഉ ആഹ സദ്യയോട് അമക്ക് പ്രത്യേകം ഒരു ഇതാണ് സത്യയാണത്. ഞങ്ങള ഇടക്ക് കഴിക്കുന്ന ആയാലും ഞങ്ങൾക്ക് ഇപ്പഴും ആഗ്രഹം വകഴിക്കാനാണ് കല്യാണൊക്കെ വരുമ്പോ കാത്തിരിക്കും സദ്യ കഴിക്കാൻ വേണ്ടി.
ആഹ പിന്നെ കു.. മറ്റ അതോക്കെപ്പളും ഫുഡെന്നെ നെയ്‌ച്ചോർ ബിരിയാണിയോ തന്നെക്കെ നക്ക്
ആ. ല്ലേ അതൊണ്ട് സദ്യയോടെ ഒരു ആഗ്രഹ. മാല്ലേ
ഉം സദ്യയുടെ ആഗ്രഹ ആണോന്നോ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയ അങ്ങനെത്തന്നെ ഞങ്ങൾ വീട്ടിലിവിടെ എല്ലാരുംബാടാ കൂടുമ്പോ ഞങ്ങൾഇണ്ടാകണത്.
ഉണ്ടാക്കാറുണ്ട് ഓണൊക്കെ നിങ്ങൾ അപ്പോൊ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ
ആഹ ഉണ്ടേ പക്കണ്ടാക്കലുണ്ട്
ആല്ലേ ഓണത്തിന് എല്ലാരും കൂടെ ഒത്തുചേരുും അല്ലേ
ആ പിന്നെ ഞങ്ങളെവിടെ പിന്നെ കോളേജിൽ പഠിച്ച ടൈമിലൊക്കെ അവിടെ എല്ലാവാരും സെറ്റ്സാ. സാരിയൊക്കെ എടുത്ത് പിന്നെ പൂക്കളൊക്കെ ഇട്ട് പിന്നെ സദ്യൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ട
നല്ലതല്ലേ മ്മുടെ ഓണ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും.
ഉം പിന്നെ മക്കൾക്ക് ഉടുപ്പൊക്കെ അടിക്ക അങ്ങനെയൊക്കെ ഭയങ്കര ഒരു. ഇതാണ്
ഓണം എന്നൊക്കെ കേൾക്കുമ്പോഴേ പണ്ട് നമ്മുടെ കുട്ടിക്കാലൊക്കൊണല്ലോ നമുക്ക് ഓർമ്മ വെരുന്നത് പണ്ട് എനിക്ക് എന്റെ വീട്ടിന്റെ അടുത്ത് എന്റൊരു കു കൂട്ടുകാരിയുണ്ട് അപ്പൊ ഞങ്ങള് പണ്ട് പൂ പറിക്കാനും പൂ പറിക്കാനും ഒക്കെ ഞങ്ങൾ പോകോ ഭയങ്കര ഇതാ ഓണം വരുമ്പോ പണ്ടെ
ഇപ്പൊ പിന്നെ ഓണത്തിന് പൂവറിന്നുല്ല പൂ വാങ്ങല്ലേ ആദ്യത്തെ പോലെയൊന്നും അല്ലല്ലോ
അക്കു
ഇപ്പൊ പൂവൊക്കെ കടേന്ന് മേടിക്കാ പിന്നെ പിന്നെ ഫുഡ് വരെ ഓർഡർ ചെയ്താ എത്തും
ഇനിപ്പോ ഫുഡ് ആണെങ്കി ഓൺലൈനി വരുത്ത പണ്ട് നമ്മൾ അങ്ങനെല്ലല്ലോ നമ്മള് പോയി എന്താ അടുത്തൊള്ള വീടുകളിലൊക്ക പോയി പൂ പററിക്കുകയും പിന്നെ വന്ന് പുതിയ ഉടുപ്പ് മേടിക്കുകയും പിന്നെ എല്ലാരും കൂടെ ആഹാരം കഴിക്കാൻ അപ്പ ഒരു സന്തോഷവാ പണ്ടൊക്കെ ഞങ്ങടെ വീട്ടിലാണെങ്കി എന്താ വർഷത്തില് ഇങ്ങനെ സദ്യക്കെ ഒരുക്കി എല്ലാരും കൂടെ ഉടുപ്പൊക്കെ ഇട്ട് അപ്പൊ ഒരു സന്തോഷവാത് പക്ഷെ അതൊരു ആ ഒരിതിപ്പ വരത്തില്ല ഇപ്പഴത്തെ ഓണത്തിനും അതൊന്നും അങ്ങനെ വരത്തില്ല അതൊക്കെ നമുക്ക് അങ്ങനാണ് ഓണ ഒരു നല്ലൊരി ഇതാണ്
ആഹ് കടീ പോയി വന്നപ്പളേ കൊറച്ച് മുട്ടായി വാങ്ങി കൊണ്ടുരിക്കുന്നു അപ്പ അത് കഴിക്കാൻടക്കണേറ്റി പോവും എല്ലാർക്കും കൊണ്ടുരും കൊണ്ടരുമ്പളേ മ അപ്പ എമ്മക്കും കൊണ്ടരും അല്ലാതെ പിന്നെ മുട്ടായി തിന്നാഞ്ഞു കുട്ടികളായിട്ട് ഏതായാലും കുട്ട്യള ആഉല
അത് ശരിയാ നമ്മുടെ കുട്ടിക്കാലം ഒരിക്കലും നമുക്ക് തീ അതെ പ്രായം ഓരോ വർഷം കൂടും കൂടി കൂടി വരുവായാണല്ലോ നമ്മുടെ പഴയകാലം നമുക്ക് തിരിച്ച് ബാല്യകാലത്ത് വീട്ടിലോട്ട് പോകൻ ഭയങ്കര കൊതിവരും പക്ഷെ നടക്കത്തില്ല തിരിച്ചു കിട്ടാത്തൊരു കാലം ആണത്.
അതെ ഒരിക്കലും കിട്ടൂല ആഹ് ഉള്ളപ്പോ ആസ്വദിക്കാൻ കഴിയൂല്ല അപ്പം വില അറിയില
പറയെ പറ എന്തുവായിത് അങ്ങനെ ഇങ്ങനെ പക്ഷെ ഇപ്പ നമ്മള് അതിനെ ഒരുപാട് മിസ്സ് ചെയ്യ്ന്ന് നമുക്ക് എപ്പഴും നമ്മുടെ ആ ബാല്യകാലത്തിലോട്ട് പോകാ തോന്നുന്നു അതാ ഒരുപാട് മിസ്സ്ത് ചെയ്യുന്നുണ്ട് ആ ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാലം ഇപ്പോഴത്തെ പിള്ളേര് അത് ചിന്തിക്കുന്നില്ലല്ലോ നല്ല കാലത്ത് കൂടെ അവര് കടന്ന് പോവുന്നെന്ന് അവ ചിന്തിക്കുന്നില്ല അവര് കൊറെ ആയി കഴിയുമ്പോ മാത്രേ അത് അവർക്ക് മനസ്സിലാവത്തുള്ളൂ
എന്റെ മോനൊക്കെ പറഞ്ഞു ഞാൻ പോണില്ല സ്കൂള് പോണില്ല കരയും അവ ഞാൻ അപ്പ ഞാൻ പറി ഇപ്പൊ പോയിക്കോ ഞങ്ങളൊക്കെ പോവാൻ എന്താണ് പൂതി അടുക്കളയിന്നൊക്കെ ഒന്ന് പുറത്ത്ക്ക് ചാടാനാണ് പൂതി പോയിക്കോ വെറുതെ വേസ്റ്റാക്കണ്ട പിന്നെ ഉള്ള അറിയ പിന്നെ എന്തായാലും പണിയെടുക്ക എക്കാൻ പോകുമ്പോ പറയാൂ അന്ന് ഞാൻ പഠിച്ചാ മതിയായിരുന്നു ഇന്ന് ഇങ്ങനെ ആവൂലായിരുന്നു
മ്ഹ് മ്മ്ഹ് മ് ഹ് അത് ശരിയാ ഇപ്പൊ പ്പൊ പോവണ്ടാന്ന് പറയുന്നവരും മടിച്ചിരിക്കുന്നവരും വിചാരിക്കും അയ്യോ അന്ന് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നുന്ന് ഓർക്കും പിള്ളേർക്കൊക്കെ പിന്നെ ഈ മഴ കൂടൊക്കെ വന്ന പറയണ്ട പിന്നെ മടി ആണല്ലോ മു പോ മടിയാണ് പിള്ളേർക്ക് പിന്ന
പോണ്ട കുട്ടിയാളവുമ്പോ ഒന്നു കൂടിം മടിയെക്കാരും
ആഹ് അതാ ഈ രാവ ഇല്ലേ നേരത്തെ പോണ്ട പിള്ളാർക്കാമ്പം എണീയിക്കാനായാലും
ഞാൻ മദ്രാസൊക്കെ രാവിലെ ഒമ്പത് മണി ആറ മണിക്ക് തുടങ്ങും ഞമ്മളൊക്കെ ഉറങ്ങ്ണ ടൈം ആയിരിക്കും അപ്പൊ
ആ അതാണ് നമുക്കൊന്നും ന്താ ഇതായ കാലമല്ലല്ലോ ഇപ്പൊ കാലത്തിനും വ്യത്യാസമായപ്പോ പിള്ളാർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഒണ്ട്
നമ്മുടെക്കെ ഒരു ഇതായിരുന്നു ലൈഫ് ആയിരുന്നു ഒരു ലൈഫ് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റ- മാറ്റങ്ങളും കാര്യങ്ങളുംമൊക്കെ കാലം പോകുംതോറും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും
ഞമ്മക്കന്ന് സ്കൂളും മദ്രസ് പോയെങ്കി പിന്നെ ഒന്നുല്ലെങ്കിലും ബുക്കും ബാഗും അങ്ങനെ ല്ലെങ്കിൽ നമ്മൾ പോകും
അതാ എല്ലാ കിട്ടുന്നൊണ്ട് പിള്ളേർക്കതി അതിന്റേതായ അഹങ്കാരവും വാശിയും കുറുമ്പും ഒക്കെ കൂടിക്കൊണ്ടേ വരുന്നു
ആഹ
നമ്മുടെൊക്കെ കാലമായിരുന്നു കാലം
ഒരു ബാഗിന് നമ്മളിപ്പോ അഞ്ചാറ് കൊല്ലം അല്ലേ രണ്ട മൂന്ന് കൊല്ലം നമ്മള ഒരു ബാഗ് ഉപയോഗിക്കും അത് കഴിഞ്ഞിട്ടല്ലേ മുക്ക് പുതിയത് കിട്ടത്തോള്
ബേഗ് ആയാലും നോട്ട് ബുക്ക് ആയാലും പെൻസൽ ആയാലൊക്കെ അങ്ങനെ ന്നെ ഒര്ക്ക് ഇന്നൊന്നാണെങ്കി നാളെ വേറെ
അതാ അങ്ങനെ അങ്ങനെ അങ്ങനെ പണ്ട് നമ്മളൊക്കെ ഇപ്പ ആഹ്
കിട്ടുംന്നറിയാ
ആഹ് അതാ പണ്ട് നമുക്കൊന്ന് ആവുമ്പോ നമ്മടെ മൂത്ത വരുണ്ടെങ്കി അവരു ഉപയോഗി- നമ്മൾ കൊണ്ടു പോകും അങ്ങനങ്ങനാ ഇപ്പ രണ്ട കൊല്ലം ഉപയോഗിച്ചച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു സാനം വാങ്ങിക്കാൻ പിന്നെ ചെലപ്പോ പറ്റത്തൊള് നമ്മുടെ വീട്ടിലെ സാഹചര്യവും അങ്ങനെ ആയിരിക്കും പക്ഷെ ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനല്ല
ഒന്ന് പിന്നെ ഇപ്പത്തെ കുട്ടിയെ ക്കയ്നൊന്നും അറിയത്തില്ലേ ന്ന ശെരി ഞാൻ വിളിക്കാ
ആ ശെരിയെന്നാ ശെരി